ഉം
ഹലോ
ആഹ് കേൾക്കിണ്ട് പറി
ആഹ് എന്തൊക്കെ വർത്താനം
സുഖാണ് കൊയപ്പോന്നൂല്യ
ആഹ്
ഉം
എന്താ പരിപാടി
ഏഹ് ഞാൻ ഇവിടെ ഇങ്ങനെ കെട്ക്കാ
ആഹ് ഭക്ഷണൊക്കെ കഴിഞ്ഞ് ഒഴിഞ്ഞ് കെടക്കാവുല്ലേ ഈ ടൈമില് ഒരു ഒഴിവാണല്ലോ അല്ലെ
ഇപ്പൊഫ്രീ
ഉം പിന്നെ മക്കളൊക്കെ ഇണ്ടോ
ആഹ് ഇണ്ട് ആഹ് സ്കൂളിൽ പോയതാണ് മക്കള് എത്രളാണ് രണ്ടാള്
ആഹ് ഇപ്പൊ വരാനായില്ലേ
ആഹ് വാരാനായി
എണീക്കാനായാലോ കെടത്തം തോന്നെ നേരംഒന്നും പറ്റൂല്ലല്ലേ ഇന്ന്കിടക്കുമ്പത്തിന് ഇനിപ്പോ എന്തെങ്കിലും അവർക്ക് ഉണ്ടാക്കുന്നുണ്ടെങ്കില് പിന്നെ കിടക്കാൻ ഒഴിവുല്ല
ഉം അത് ഇണ്ടാക്കി വെച്ചു ഇന്ന് പായസംഇണ്ടാക്കി
ആഹ് ഞാനിപ്പോ പായസം ഇണ്ടാക്കാന് നിക്കാണ് എന്താണ് സേമിയാ
എഹേ ഇന്ന് ചെറുപയർ പരിപ്പോണ്ട് പായസംഇണ്ടാക്കേച്ച്
ആഹ് ആഹ് ശർക്കരേണൊ ഇടാ ആഹ് ആഹ് എങ്ങനെ വെക്കല്
അ അത് ഞാൻ ചെറുപയർപരിപ്പ് ഒന്ന് വർത്തിട്ട്
ആഹ്
തേങ്ങാപാലില് ഒന്നാം പാൽ മാറ്റി വെക്കും മറ്റ് മൂന്നാം പാലും രണ്ടാം പാലൊക്കെ ഇട്ട് അങ്ങനെ ആക്കിയിട്ട് അട് വയ്ക്കും ക്കും അയില് വേവിച്ചു
എടുക്കും
ഇന്ന് ഞാൻരണ്ട് തേങ്ങ എടുത്ത്
ആഹ് ആഹ്ഈ തേങ്ങാ പാല് എടുക്കല് ഒരു ഭയങ്കര റിസ്കില്ലെ പണിയാ
മിക്സിയിൽ അടിച്ച മിക്സിയിൽ അടിച്ച് എടുത്ത പോരെ
ആഹ് ആഹ് തുണിയില് പിഴിഞ്ഞ് പിഴിഞ്ഞ്
ഏയ് തുണയിലൊന്നും ഞാൻ പിയ്യൂല
ഏ കയ്യൊ
ഞാനിങ്ങനെ ഇതില് മ്മളെ അരിപ്പ ഉണ്ടാവുലെ
അരിപ്പേല് ആഹ് ആ ഹ്അപ്പൊ മുഴുവനായിട്ട് കിട്ടോ
ആഹ് പിന്ന പിന്നെയും കൊറേ പ്രവശ്യം
ആഹ് ആഹ് ആഹ്
ഇങ്ങ്ട്ട് പിന്നെ ആ ലാസ്റ്റ് എടുത്തേല് അത് വ് ഇണ്ടാക്കി ഓ നല്ലോണം ഒന്ന് വർത്തിട്ടു
ആഹ്
ഒന്ന് കൊറച്ച് വറ്ത്ത് ഇതായിട്ട് കൊറച്ച് കോരിയച്ച് കൊറച്ച് നല്ലോം വറ്ത്ത്
ജസ്റ്റ് ഇങ്ങനെ ഒരു കടി കടി കിട്ടണങ്കിൽ എല്ലാം വറവാകണം ആഹ് ന്നട്ട് കുക്കറില് രണ്ട് വിസില്
ആ ഈ രണ്ടാം പാല് പാർന്നട്ട്
ആഹ് പാറ്ന്ന്ട്ട് ആ ഒന്നാം പാല് മാറ്റിവെക്ക ഇങ്ങ്ട്ട് മറ്റേ പാല് എടുത്തിട്ട് രണ്ടാംപാല് പാറന്ന്ട്ട് വേവിക്കാ ആഹ് നല്ലോണം കുക്കറില് ഇട്ട് വേവിച്ച
എത്ര വിസിലാ ആഹ് ആഹ് ആഹ് അപ്പൊ നല്ല വേവ് ല്ലേ
ആ അത് വെന്തേയിന് ശേഷം ശർക്കരപ്പാനിയും
ആ
ശർക്കര പാനിയാക്കിഒഴിച്ച് പിന്നെ ജീരകം ചെറിയ ജീരകവും ഏലക്കായും ഒന്ന്ചതച്ചിട്ട്
ഉം
അ പി പിന്നെ ഈ തേങ്ങാപ്പാലൊന്ന് അതും അതിലേക്ക് ഒഴിച്ച് ഏ സാദാപ്പാൽ ഒഴിച്ചില്ല തേങ്ങാപ്പാല രസം ഉം പിന്നെ മൂപ്പി ച തേങ്ങ മൂപ്പിച്ച അതും അണ്ടി അണ്ടിപ്പരിപ്പും മൂപ്പിച്ചിട്ട് നെയ്യിൽ
ഉം
ഒന്ന് വറ
ഒന്ന് വറുത്തെടു ഇട്ടല്ലേ
ഉം
ഉം എങ്ങനെ തേങ്ങൊക്കെ നല്ലോ
തോനൊന്നുല്ല ഉം തോനൊന്നുല്ല എന്നാലുംല്ലേ എപ്പളെങ്കിലൊക്കെ ഇണ്ടാക്കുമ്പോ രസല്ലേ അത് രണ്ടെണ്ണം
ആഹ് തേങ്ങ ഉണ്ടോ അതിമേ ചില ചിലടു തെങ്ങ് ഉണ്ടായിട്ടും കാര്യമില്ല തേങ്ങ ഉണ്ടാവില്ല
ഉം വല്യ കുഴപ്പല്ല
ഉം ആവശ്യത്തിന്ള്ള കിട്ടണ്ടാവും അല്ലേ ആട്ടുവോ
പിന്നെ വാങ്ങ പീടെയെന്നു വാങ്ങലുണ്ട് കൊറെേ വീടന്നും വാങ്ങ ഭയങ്കര വേലേ വേലെന്റെ വേല അ അല്ല വെളിച്ചെണ്ണ വാങ്ങ
ആഹ് വെളിച്ചെണ്ണ വാങ്ങും
ഉം എന്നന്താ നല്ല വെളിച്ചെണ്ണ കിട്ട കിട്ടാൻ പണി നല്ല വെളിച്ചെണ്ണ കിട്ടൂല കെമിക്കല ഇല്ലാത്ത മായം ചേർക്കാത്ത ഒന്നും കിട്ടൂലല്ലോ
ശരിയാണ് ഞാനിപ്പോ ഇന്റെ വെളിച്ചെണ്ണ കിഴിഞ്ഞിട്ടേ ഇപ്പൊ ഇങ്ങനെ ചിന്തിക്കാണ് എവിടുന്നപ്പൊ നല്ലത് ഈ വീട്ടില് ആട്ടുന്നത് കിട്ടണം എന്നാലേ നല്ല വൃത്തിക്ക് നല്ല പ്യുവർ വെളിച്ചെണ്ണ കിട്ടുള്ളൂ മറ്റത് നമ്മള് പീടികന്ന് വാങ്ങിക്കണത് ഓൽ എങ്ങനെ എന്താ ഉണക്കുന്നത് പൊടിക്കുന്നത് ക്കതൊന്നും അറിയില്ല ചിലപ്പോ വൃത്തിയില്ലാതൊക്കെ ആവോ എന്നൊക്കെ തോന്നിപ്പോവും
ഇത് ഞങ്ങള് പരിചയം ഞാ പിന്നെ മില്ലിന്ന പൊടിക്കൽ
ആഹ് നല്ല പൈസ കൊടുത്തിട്ട് വാങ്ങിക്കുന്നതല്ലേ അതിനിപ്പോ നല്ലതല്ലെ
ആഹ്
വെളിച്ചെണ്ണ വാങ്ങിക്കുമ്പോ
ഞാൻ ഇപ്പ തേങ്ങ കഴിഞ്ഞ ആഴ്ച നല്ല വെയില് കണ്ടിട്ട് വെട്ടീനി
ആഹ്
രാത്രി വെട്ടിക്കവുത്തിട്ട് രാവിലെ സുബഹി ആവുമ്പോൾ പേറ്റും മഴ മുഴവന് എന്തായി അപ്പ തന്നെ മില്ലിൽ കൊണ്ടോയി ഉണക്കണ അവിടുന്ന് ഉണക്കി അറിയണ ആളുണ്ട് പോലെ ഉണക്കി ഇ ആട്ടി തന്ന്
ആഹ്
അത്ത് നൂററ്റെ
ആഹ് ഉം ങ്ങളെ രണ്ട് തെങ്ങുമന്ന് കിട്ടിയതന്നെ ആഹ്
അത കൊറെേങ്ങനെ എന്നോ എടുത്തക്കലോടങ്ങും
ആഹ് ആഹ് കൊട്ടത്തേങ്ങൊക്കെ ഉണ്ടാവൂല്ലേ ഉം പിന്നെ
എന്നി കിട്ടും നൂറ് തേങ്ങക്ക്‌ എത്ര എണ്ണ കിട്ടും അങ്ങന ഒന്നും ചോയ്ക്കരുത് ട്ടോ ഓഹ് ഞാൻ തൂക്കൊന്നുല്ല അപ്പൊ തൂക്കിട്ടല്ലേ തര മില്ലിന്നു മ്മ്ഹ്. അക്ക് ഹസ്ബൻറല്ലേ ചെയ്യാ ഞാനയിനന്നും ചോയ്ക്കാനും തിനൊന്നും നിക്കല്ല..
ഏഹ് ഏഹ്
ഉം
ഹേ
നമ്മക്ക് ഇൻക്ക് സാധനം കിട്ടിയാ മതി..
ഏഹ്. എത്ര എണ്ണേ കിട്ടിയന്നും ചോയ്ക്കൂല..
ആയി. ചോയിച്ചീണ്. അപ്പൊ ഞാ ചോയ്ച്ചിണ്. അപ്പന്നോട് പറഞ്ഞ് ഞാനാ ഒന്നും നോക്കിയില്ലാന്നർഞ്ഞ്.
ഏഹ് ഏഹ്
അത ഞാപറഞ്ഞത് ന്നോട് ചോയിച്ച ര്ത് ന്ന്..
ആഹ്. അപ്പൊ. ഓല് പറഞ്ഞ ഡയലോഗ് പറഞ്ഞണല്ലേ.. ഉം പിന്നെ ആ കെ. കഴിച്ചു മഴ ഇണ്ടോ ഒന്ന്.
ഇന്ന് കൊറച്ചൊരു ഇത്ണ്ട് ഇപ്പൊ പെയ്യ്ണ്ല്ല..
ഉം
കൊറച്ചരത്തെക് മഴണ്ട്..
ആഹ്
ന്നാൾ. വല്ല്യരു മയവെ. ജൂണില ജൂൺ മാസത്തെ മയൊന്നുംല്ലട്ടോ..
ആഹ. ഇല്ല ഇല്ല ഇന്നലെണ്ടായിര്ന്നു. ഇവിടെ നല്ല മഴ ഇന്നുണ്ടായിരുന്നു രാവിലൊക്കെ.. കൊഴപ്പല്ലാത്തൊരു മഴ ക്കെ ണ്ടായിന്നു. ഇപ്പൊ ഇപ്പങ്ങനെ ചെറുതായിട്ട് വെയിലുണ്ട്..
ഉം ഫുഡ് ഒക്കെ കെയിച്ചില്ലെ.
ആ അഒക്കെ കഴിച്ചു.. ഇന്ന് എന്തെങ്കിലും സ്പെഷ്യല്ണ്ടോ.. ആഹ്
ഇന്ന് ഇന്നിപ്പോ എന്തേന്. ആ, ന്ന്‌. ഉച്ചക്ക് രാവിലെ എറച്ചി കറിം. പത്തിരിഎനി.. ഉച്ചക്ക് അയില മൊളകിട്ടതും സോയാബീൻ. പൊരിച്ചതും..
ഏ
എറച്ചിക്കറിയുണ്ട്. രാവിൽത്തെ എറച്ചിക്കറിയുണ്ട്...
ആ, ആ.
അതെനെ. ഇഞ്ഞി. രാത്രി കേക്കും അയെന്നെ ണ്ട്. വപ്പ. ന്തോ. വപ്പടെന്തോ പൊരിക്കെ. അങ്ങനെഎന്തോ. ചെയ്യ.. ഉം രാത്രി കേക്ക് വപ്പടെന്തോ പൊരിക്യും.
ആ, ആ, ആ..
ച്ചക്ക് പിന്നെ കുട്ടിളൊന്നു. ഇല്ലല്ലോ പ്പം ങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുവ. ഞ മക്കഅന്നും വണ്ട..
ആ ആ ആ. അതെ ഞാനും. പ്പതന്നെ വിചാരിച്ചേ. രാത്രി ഇനി. പപ്പടം പൊരിക്കാന്ന് വിചാരിച്ചു.
മ്മ്ഹ്. മക്കൾക്ക്.
വല്ല്യ താല്പര്യം. പപ്പടൊക്കെ..
മ്മ്
ള്ളകൂട്ടാനൊക്കെ. കൂട്ടീട്ട്. കെഴിച്ചു..
ഉം
ന്നാലും കൊഴപ്പല്ലാത്ത രീതിക്ക് വേണം ഇൻക്കാണെങ്കിലും.. മീൻ ണ്ടായിരുന്നു. മ്മ്ഹ്. ബീട്ട്റൂട്ടും.. പ്പേരി ണ്ടായിരുന്നു. കുമ്പളങ്ങ കറിയ് ണ്ട്..
രാവിലെ. മക്കക്ക് കൊണ്ട് വാൻ. വേണ്ടിണ്ടാക്ണാ..
അല്ലല്ല. ഓൽക്. കൊണ്ടൊവൊന്നും. മാണ്ട. ഓൽ. ഗവൺമെന്റ് മാനേജ്മെന്റ് സ്കൂള ആ..
മ്മ്ഹ്.
അപ്പൊ അവട്ന്ന്ന്നെ. കിട്ടിക്കോളൂ ന്ന് സ്കൂള് എന്താ നെയ്ച്ചോറും.. ചിക്കൻ കറിയാണ്ന്ന്. പോസ്റ്റർ ഉണ്ടായിന്ന്..
ഉം അങ്ങനാവുമ്പോ സുഖാണല്ലോ
ഉം ഇന്നലെ പാല് ഇനിയിപ്പോ നാളെ പാല് മറ്റന്നാ മുട്ട സ്കൂള് ഒക്കെ കുട്ടികൾക്ക് നല്ല ഭക്ഷണാ ഇപ്പ ഇന്ന് നെയ്ച്ചോറും ചിക്കൻ കറിയും
ഉം എത്രയിലാ മക്കളൊക്കെ പഠിക്കണ
മക്കള് മൂന്നിലാണ് വല്യാള് ചെറുത് യു കെ ജിയാണ്
ഉം അയിന് ഞമ്മളൊന്നു പഠിക്കിണന്നേന് എന്നും ചെറുപയറും കറിയും ഇപ്പൊക്കെ മാറ്റങ്ങളായിലെ
ചെറുപയറും ആഹ് നല്ല വേവുള്ള ആഹ് ചോറും ചോറുപ്പളും അതന്നെയാണ് സ്കൂള് പക്ഷെ കൂട്ടാനുകളുമുണ്ട് ആഹ് കറിയും സാമ്പാറൊക്കെണ്ട്
ഉം നമ്മക്ക് എന്നും ആഹ് ചെറുപയറും ചോറും തന്നെ ഒരു മാറ്റുല്ല
പിന്നെ കൊറച്ചു കാലം മറ്റേ കടലയുണ്ടാവും
ഉം
ചിലപ്പോ ഇടയില് എന്നെ ങ്കിലുമൊക്കെ മമ്പയറു ണ്ടാവും അങ്ങനെയല്ലായിരുന്നോ അതുമൊരു ടേസ് റ്റായിരുന്നു ആഹ് കടലക്കറിൻ ആഹ് കടലന്റെ ആഹ് നീരൊക്കെ ഒഴിച്ചിട്ട് ആഹ് ചോറ് കഴിക്കുമ്പോ രസായിരുന്നു ആഹ് ഹാ
ആഹ് വൈബൊക്കെ അല്ലേ
ആഹ് ആഹ് ടേസ് ഞമ്മള് ഇപ്പോ വെച്ച് നോക്കിയാലും കിട്ടൂല ഞാൻ ആഹ് ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിട്ട് വെച്ച് നോക്കി പക്ഷെ കിട്ടുന്നേയില്ല ആഹ് ടേസ്റ്റേ കിട്ടുന്നില്ല അത് ഒരുമിച്ച് വെക്കുന്ന ആഹ് ഒരു ടേസ്റ്റ് ഞമ്മളീ തുള്ളി വെക്കുന്നതില് കിട്ടുന്നില്ല
ഉം
ഇന്ന് എനിക്ക് രാവിലെ ചെറുപയർ കറിയായിരുന്നു അപ്പോളും ഞാൻ ഓർത്തു സ്കൂളിലെ ചെറുപയറ് അതെപ്പോളും ഓർക്കും ആഹ് അതാ ഒരു നാരങ്ങ അച്ചാറും ഉണ്ടായിരുന്നു ആഹ് നാരങ്ങാച്ച ച്ചാറും ആഹ് ചെറുപയറും ചോറും നല്ല ടേസ്റ്റായിരുന്നു നല്ല കോമ്പിനേഷനായിരുന്നു ആഹാ
ഇപ്പം പല കറികൾ വന്നാലും മക്കൾക്കത് വേണ്ട
വേണ്ട ഇപ്പൊ ആഹ് ഒരു ചെറുപയർ കറിയൊന്നും ഇല്ല തോന്നുന്നുണ്ട് അന്നത്തെ ഇപ്പൊ ഉപ്പേരിയാക്കിട്ടൊക്കെയാണ് വെച്ചു കൊടുക്കുന്നത് അതുപോലെ കൊടുക്കുന്നില്ലാന്നാ തോന്നണത്
ആഹ്
സാമ്പാറൊക്കെയാണല്ലോ സാമ്പാറൊക്കെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടാണ് സ്കൂളിലെ സാമ്പാർ
ഏഹ് എന്നെന്റെക്കും പറ്റുന്നില്ല
ഏഹ് സ്കൂളിലെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് ഞാൻ സാമ്പാർ വെച്ചാ പറയും ഉമ്മച്ചിന്റെ സാമ്പാറ് ചേച്ചിന്റെ അവിടെക്ക് എത്തൂല പറയും
ഏഹ് എന്നാ ഇബുടത്തെ ഇവിടുത്തേരങ്ങ് പറ്റുന്നേല്ല സ്കൂ ഞാൻ ഉണ്ടാ ക്കേല പറ്റാ സ്കൂളിൽ തേങ്ങയൊന്നും വറുത്തരച്ചൊന്നും ഉണ്ടാക്കൂലല്ലോ
ആഹ് ആഹ്
ഇത് വറുത്തരച്ചൊക്കെ ഉണ്ടാക്കണം അത് ആഹ് കറി ഞങ്ങക്ക് വേണ്ടാ
ഏഹ് എന്നാ ഓക്കേട്ടോ
ആഹ് എന്നാശരി